ആ പറഞ്ഞോടാ അപ്പം നീ റോസിന്റെറെ വെറൈറ്റിഷ ഓക്കെ ആ ഓക്കെ ആ അപ്പൊ ഏത് എത്ര തരത്തിലുള്ള മീൻസ് പൂക്കളാ വീട്ടിലുള്ളേ
ഇപ്പൊ മൂന്ന് തരം
ആഓഓ ഓഹഓ
പിന്നെ മുല്ല ഇഷ്ടാണ് ഭയങ്കര തൈസ് ട്ടാണ് എനിക്ക് ഭയങ്കര എനിക്ക് നല്ല ഓരോ ചെടികൾ ഉണ്ടാക്ക... ക്കൻ ഭയങ്കര ഇഷ്ട ഈ കറ്റാർ വായ
ആഹ ആഹ് ആ
റിപ്പിലേ കറിവേപ്പില അതൊക്കെ ഉണ്ടാക്കൻ ഇങ്ങനെ ഭയങ്കര ഇഷ്ട ഞാൻ ഇങ്ങനെീിവീട്ടിലിങ്ങനെ കറ്റാർ വായ ഒക്കെ ഉണ്ടാക്കും പക്ഷെ രാത്രിയില് ആരാ വന്ന് അറിയില്ല പൊട്ടിച്ചുൊണ്ടുപോുക ആളാർ കാടുന്നില്ല ആല്ലാം അടിപൊളിയായിട്ട് തളു.... എങ്ങനെ വരുമ്പോ ഉഷാറായി വരുമ്പോ അയിൻറെ ഇതളുകൾ കാണ കാണൂല അപ്പൊ ഈ ദേഷ്യം വരും കറിവേപ്പിന്റെ അലണം അങ്ങനെ തന്നെ അപ്പൊ അങ്ങനെ എല്ലാത്തിും ഒരു മട്പ്പ് പോ
അയ്യോ ആ ഹാ ഹാ ഹാ പിന്നെ ഹസ്ബന്റ് പോയോ വർക്കിന്
പിന്നെ ഞാന്ങ്ങനെ ചെർങ്ങനെ തയ്യലുണ്ട് ചെറുതായ്ട്ട്ങ്ങനെ തയ്ച്ച് നോക്കും
ഓഹോഹോ അപ്പൊ എല്ലാഒണ്ട് കയ്യില് പൊളി കൈകളല്ല ഹ് ഹ് ആ ആ ആഹ് ആഹഹ പിന്നെ ആ ആ പിള്ളേർ ക്കെന്താ ഏറ്റവും ഇഷ്ടം ചെല ഒണ്ടാക്കുന്ന ആഹാരം അമ്മ ഒണ്ടാക്കുന്ന ആഹാരം ഏതാ ഏറ്റവും ഇഷ്ടം പിള്ളേർക്ക്
ഞാൻ ണ്ടാക്കുന്ന എല്ലും മക്കക്ക് ഭയങ്കര ഇഷ്ട പക്ഷെ കൂടുതലും ഫ്രൈഡ് റൈസും ചിക്കൻ ങ്ങാട്ടായി അങ്ങനെ വെറൈ
വേറായിട്ട് ഇഷ്ടവാ ഓക്കേ ഓക്കേ ആഹാ ഹാ
പിന്നെ ഞങ്ങളെ നാട്ടില് ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ മസാലപ്പത്തില് ഇറച്ചിപ്പത്തിൽ ഒക്കെ പറഞ്ഞിട്ടൊരു ഇത്ണ്ട് അത് മക്കൾക്ക് ഭയങ്കര ഇഷ്ട ഞാനിപ്പോ വൈകുന്നേരം സ്നാക്സ് ആക്കിട്ട് അത് ഇണ്ടാക്കി കൊടുക്കും
ഓ ഹൊ ഹൊ അപ്പ വൈയിട്ടക്ക സ്നാക്സ് മസ്റ്റ് അല്ലെ ചയട കൂട്ടത്തിലൊക്കെ
ഉം മസ്റ്റ ഇങ്ങനെ എ
തും ഉണ്ട
അല്ല അല്ലേ വീട്ടില് വീട്ടില് ഇണ്ടാക്കഞ്ഞെ നമ്മള് ഏതായാലും വെറ്തെരി ക്കല്ലേ അപ്പൊ എന്തെങ്കിലൊക്കെ ഇങ്ങനെ ചിലപ്പോ ഇങ്ങനെ ഫുഡക്കെ കഴി ച്ച്ങ്ങനെ കിടക്കുന്ന സമയത്തേക്കും യൂ ടൂബിങ്ങനെ നോക്കുമ്പ എന്തേങ്കിലൊക്കെ ഒന്ന് വെറൈറ്റി കാണ അപ്പൊ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കും അപ്പൊ കുട്ടിയക്ക് വൈകുന്നേരത്തേക്കുള്ള സ്നാക്സു ആവും.
ഉം ഉം ഉം
മോളും അങ്ങനെ തന്നെയ പോലെ ഭയങ്കര കുക്കിങ്ങിനോടൊക്കെ ഭയങ്കര
ആഹ് ആഹ് ആഹ് അപ്പൊ പിന്നെ നല്ല അപ്പൊ ഇടയ്ക്ക് അല്ലേ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഉണ്ടാക്കി ക കഴുകൊക്കെ ചെയ്യാം അ അതെ ആ ഹ് പിന്നെ എത്ര പേരാ നിങ്ങള് മീൻസ്
ആ വീട്ടിലാ ആഹ്
ആഹ് വീട്ടില് സിസ്റ്ററോ ബ്രദറോ അങ്ങനെ
ഒരു സിസ്റ്ററും ഉം നാല് ബ്രദറും ഉണ്ട്
ഓക്കെ ആ ഹാ ഹാ അവരൊക്കെ എങ്ങനെയാണ് വെളിയിലാണോ അതോ ഇവിടെ നമ്മളുടെ കേരളത്തി തന്നെയാ വെളിയിലാ ഓ എന്നാ പിന്നെ പോത്തില്ലായിുന്നോ അവരുടെ കൂട്ടത്തിനൊക്കെ
ഓ പൊറത്തേ പോവാാണ്
ആഹ് താല്പ്പര്യല്ല
എനിക്ക് നമ്മളെ പോലെ എന്നെ പോല അല്ല എന്റെ ആ ഒരു ക്യാരക്ടർ എന്റെ ഒരു എന്താ പറയാ എന്റെ ഒരു വൈബിനൊത്ത ഒരാ ആൾക്കാരാകുമ്പോ പോവാൻ ഭയങ്കര ഇഷ്ടാ അങ്ങനെ തന്റെ വൈബിനത്തെ കൊറച്ച് സൻസ് ഉണ്ട്നിക്ക് ഞാൻ അധികം ഓലെ കൂടെ ടേണ് യാത്ര പത്ര
ഓക്കെ ആ ആ ഹ പിന്നെ അങ്ങനെ മറ്റേ സ്ഥലങ്ങളൊക്കെ കാണാൻ പോവോ അതോ മറ്റേ വലിയ വല് ഓക്കെ ആ എങ്ങനെ പ മറ്റേ നമ്മളതൊക്കെ ഒക്കെ ഉണ്ടല്ലോ ഓരോ ഈ ഗുഹകളെ മാതിരി ഗുഹയും
വ വയനാട് എൽക്കൽ ഗുഹ
ഓ അങ്ങനെയൊക്കെ ആഹ് പി ആഹ ആ ആാ പിന്നെ ഇഈടെ വല്ല അങ്ങനത്തെ വല്ല സ്ഥലത്ത് പോയായിന്നോ ഈ അവധിക്ക എങ്ങാനും
ഈ അവധിക്കില്ല ഈ അവധിക്ക പിന്നെ ബാപ്പാക്ക് സുഖയില്ലാത്ത കൊണ്ട ഇട പോകാൻ പറ്റിയിട്ടില്ല.
അയോ..
പിടെെ അടുത്ത മത്തഴച്ച മോളെ ബേർത്ത്ഡേ വരുന്നുണ്ട് അപ്പോഏ ടെങ്കിലൊക്കെ ഒ കൂട്ടിട്ട് പോണംന്നൊക്കെ ഇണ്ട്.
ആ ഹാ പിന്നെ വേറെ അന്നാ വേറെ ഡ്രൈവിങ് ഒക്കെ അറിയോ? ഇല്ല
ഇല്ല ഇല്ല ഇല്ല ഡ്രൈവിംഗ് ക്ക് വീണപ്പ പിന്നെ മടിയായി
ആഹ് പഷേ അത ടു വീലറെങ്കിലും അറിയാങ്കി നല്ലതാ നമ്മു ക്കെങ്ങോട്ടെങ്കിലും ഒന്നും പോണങ്കിലൊക്കെ ഓക്കെ ആ ആ ഡ്രൈവിംഗ് ഓ ഇനിപ്പോ ഇനി കാറ് ഓടിക്കാൻ പോണം ഇനി നാളെ പുള്ളി റോഡ് ഡി ഓടിക്കാന്നൊക്കെ വെച്ചോണ്ടിക്കാണ് എനിക്കാണെങ്കി ബ്ങ്കര പേടിയാ റ്റു വീലറെക്കാട്ടിലും പേടിയാ കാറ് ഓ അങ്ങനെ ഇങ്ങനെ ഇരി ക്കുവാ ഇപ്പം ടെസ്റ്റിന് അതുകൊണ്ട് റി അപ്ലൈ ചെയ്യണം ആദ്യം പോയിട്ട് കിട്ടില രണ്ടാമത് ഫീസൊക്കെ അടച്ച് ഇതി കൊടു ക്കണം നല്ല പഠിച്ചു കഴിഞ്ഞിട്ട് കൊടുക്കാന്ന് വെച്ചോണ്ട് അല്ല പിന്നെ കാശ് പോത്ത് ത്തില്ലേ അങ്ങനെ വെച്ചോണ്ടിരിക്കുന്നു ആഹ് പിന്നെ പിള്ളേർ പിള്ളേരോക്കെ വണ്ടി ഓടിക്കുവോ
ഓ മോള് ഓടിക്കും
ഓടിക്ക ആഹ് ആഹ് ആ പിന്നെ എല്ലാം എങ്ങനെയാ വീട്ടി സാധനങ്ങളൊക്കെ മേടിക്കുന്നത് പോയി മേടിക്കുവാണോ അതോ ഓൺലൈൻ ഷോപ്പിംഗാണോ എല്ലാം
അല്ല അല്ല പോയി മേടിക്കാണ്
പോയി മേ
ആഹ് ഓൺലൈൻ ഷോപ്പിക്കില്ല നിങ്ങള് ഓൺലൈൻ ഷോപ്പിങ്ങ
ഓൺലൈൻ ഷപ്പിംഗും ഉണ്ട് ഓൺലൈൻ നമ്മൾ ഡ്രസൊക്കെ മേടിക്കും അതേ ഉള്ളേ പിന്നെ പോയി മേടിക്കും
ആ ആ ഡ്രസ്സ് ആ അതല്ലേ അമ്മങ്ങട്ടാന
ആ മറ്റേ റിലയൻസിൽ നിന്നൊക്കെ പോയി മേടരിക്കും സാധനമൊക്കെ മാർക്ക പോയി മേടിക്ക അതാ ലാഭ ഇല്ലെ ഇല്ലല്ലോ റിലയൻ സൂപ്പർ മാർക്കറ്റ ഒക്കെ ആകുമ്പോൾ പിന്നെ ആ പിന്നെ വേറെ നാളെന്നാ പരിപാടി നാളത്തെ
നാളാ എന്റെ മൂത്ത മോളോ ഹോസ് ല്ലല്ലേ അപ്പൊ നാളെ മോളോ വരുത്തേക്ക ഒന്ന് പോകണം
പോണം ആ എവിടെയ അടുത് തന്നെയാണോ
അല്ല അല്ല കൊറച്ച് ലോങാ കൊറച്ച് ലോങാ പിന്നെ അമ്മളെ മറ്റേ ഈ ഒരു വണ്ടി വന്ന് കല്ലോ ഉം അതേ ബസില്ലേ
ആഹ് ഹാ ഹാ ഹാ ഹാ.
അതന്നെ അയിലോം ന്ന് പോയോക്കട്ടെ.
ആഹ് അ അതെ അത് ഫ്രീയാണ് ഞാൻ കേറിയായിരുന്നു. ഞാ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീ ആയിരുന്നു. കൊഴപ്പില്ല ആഹ് ഹഹ ഇപ്പ പക്ഷെ അന്റെ എന്റെ പേര് ഞാൻ സു ആഹ് പ്രിയദർശിനി ആഹ് അത് തന്നെ. അത് നമ്മുടെ പെണ്ണുങ്ങളാ കൂടുതലും പക്ഷെ അപ്പ വരുന്ന പെണ്ണുങ്ങളാ ആണുങ്ങള് കൊറവായിരിക്കും അപ്പ അങ്ങനെലും ആണുങ്ങൾക്ക് സീറ്റൊന്നും കിട്ടത്തില്ല. ഓരോ സീറ്റിലും വെച്ച പെണ്ണുങ്ങൾ ഇരി പിന്നെ അങ്ങനെയൊക്കെ പറയാ ഓരോ സീറ്റ് ഇപ്പ ഇഈടെ പുള്ളി പോയിട്ട് വന്നപ്പഴും പറഞ്ഞു. പ്പബ്വ അ അങ്ങനത്തെ വണ്ടി ക്കറിയാലോ ആണുങ്ങക്ക് നിക്കാനെ സീ സീറ്റ് നിക്കാനേ പറ്റുള്ളൂ ഇരിക്കാൻ സീറ്റ് പോലും തികയത്തില്ല.
ആഏഹ്.
പച്ചുണ്ട് പിന്നെ വേറെ പിന്നെ വേറെ എന്നാ ഉണ്ട് വേറെ ഉം.
ശേഷ
ആഹ് കൃഷി ആ ഇവിടെ മറ്റേ ചെടികളൊക്കെ ഒണ്ട് മുരിങ്ങ ണ്ട് പിന്നെ മ് ഇതുണ്ട് നമ്മള കൊന്നയൊണ്ട് പിന്നെ തുളസി അങ്ങനെ ക്കെഒണ്ട് പിന്നെ മൊ മറ്റെ നമ്മുടെ ജമന്തി കൂട്ടൊള്ള പൂവൊ ണ്ട് മറ്റേ അതൊക്കെ വെച്ചി എല്ലാംകുടെ മി സച്ചെത്തി അയ്നെല്ലാം മിക്കലുംണ്ട് പിന്നെ നമ്മളെ പനിക്കുറുക്ക എല്ലാം എല്ല എല്ലാം കൂടെ മിക്സാണ്. പിന്നെ എന്റെ വീട്ടിലാണെങ്കില് മറ്റേ കറ്റാർവാഴെടെ ഇതുണ്ട്. ഇഷ്ടംപടി പിന്നെ നീലമരി പിന്നെ അങ്ങനെ വാഴയുണ്ട് പലതരത്തിലുള്ള റോബസ്റ്റൊക്കെ ഉണ്ട് അങ്ങനെ വച്ചക്കെ ഉം ഉം. പിന്നെ കപ്പയുണ്ട് ഒരു വശത് കപ്പ പപ്പേൻ്റെ സ്ഥലമുണ്ട് അപ്പോൾ അവിടെ ഇങ്ങനെ കുറച്ച് കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്. മറ്റേ നമുക്ക് സ്ഥലം ഉണ്ടേൽ നമുക്ക് മറ്റേ കിസാന്റെ അപ്ലൈ ചെയ്തായിരുന്നോ? ഞാനിപ്പോ തിങ്കളാ അത് നല്ല ഒരു സംഭവംന്ന് വച്ചാൽ നമുക്ക് മോദി സർക്കാരിന്റെ പൊ കാശ് കിട്ടും പക്ഷെ നമ്മുടെ നമ്മൾ രണ്ടായിരത്തി എട്ട് തൊ ട്ടുള്ള ഇതായിരിക്കണം രണ്ടായിരത്തി പതിനൊന്നോ എട്ടിലോ എങ്ങാണ്ട് സ്ഥലമുള്ളവർക്കായിരി ആണ് ഈ ആനുകൂല്യം കിട്ടുന്നത്. അപ്പൊ നമുക്ക് മാസാ മാസം ഏ എത്രയാണോ മൂന്ന് മാസം കൂടുമ്പത്തേന് ആർ രണ്ടായിരം മൂവായിരം രൂപ വെച്ച് കിട്ടും അത് നമ്മൾന്നെ അപ്ലൈ അപ്ലൈ ചെയ്യണം അഗ്രി അഗ്രി ടെസ്റ്റോ അങ്ങനെങ്ങാണ്ട് സംഭവം അതിപ്പോ ഇനി തിങ്കളാഴ്ച പോണം ഇവിടെ ചെയ്തിട്ട് ശരിയായില്ല. ഇപ്പ എന്റെ സ്ഥലം കിടക്കുന്നെ കു മാരനല്ലൂരാ വീട്ടിൽ വീട്ടിലാണ്. അപ്പത്തേനും അവിടെ പോയി അപ്ലൈ ചെയ്യണം. അപ്പ ഇനി തിങ്കളാഴ്ച പോണം അതിനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു അത് നല്ലതായിരുന്നു ഞാൻ വേണെങ്കി ആ രണ്ടായിരത്തി എട്ട് മുതലുള്ളവർക്കെ പറ്റുവൊള്ളെന്ന് തോന്നുന്നു സ്ഥലം ഒണ്ട്. ഒള്ളേന് അങ്ങനെ എങ്ങാണ്ടൊണ്ട് ആ പ്പൊ രണ്ടായിരത്തിഎട്ട് ആ എ ട്ടില് നമുക്ക് സ്ഥലം എവിടെ ആണേലും കുഴപ്പമില്ല. നമ്മുടെ വീട്ടിലോ അല്ലെ ഹസ്ബൻഡിന്റെ വീട്ടിലാണേലും കുഴപ്പമില്ല നമുക്ക് നമ്മുടെ പേരിൽ സ്ഥലം ഒണ്ടേ നമുക്ക് കിട്ടും. നമ്മളതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് പോയാ മതി. ഏഹ് മുപ്പതാ ഈ മാസം മുപ്പതാം തീയതി വരേ ഉള്ളു സമയം. അത് കഴിഞ്ഞ പിന്നെ കിട്ടത്തില്ല അതിന്റെ ആനുകൂല്യങ്ങള്. അങ്ങനേം ഒണ്ട്.
ആ അയെങ്ങനെ കൃഷി നടാൻ വേണ്ടിട്ടാ?
കൃഷി നടാൻ വേണ്ടി നല്ലതാണ് അല്ലാതെ നമ്മള് ഇപ്പ കൊടുക്കു വാണേലും കിട്ടും അപ്പൊ നമുക്ക് കൃഷി വേണന്നൊന്നുല്ല വേണേ നമുക്ക് കിട്ടും ഗവൺമെന്റിന്റെ അല്ലേ അപ്പോ പെണ്ണുങ്ങൾക്കായ് ട്ടുള്ള സംഭവം നല്ലതാണ് പാറയല്ലേ പിന്നെ നമ്മടെ ന നമ്മ നമ്മടെ പേരിൽ സ്ഥലള്ളവർക്ക് കിട്ടും സ്വന്തമായിട്ട് സ്ഥലം ഉണ്ടെങ്കി കിട്ടും ട്ടും നമ്മക്ക് അങ്ങനെയാന്ന് അങ്ങനുണ്ട് ആ ഉം ഉം പിന്നെ
ഞമ്മക്ക് പിന്നെ സ്വന്തമായിട്ട് പേരില് സ്ഥലം ഒന് ന്നായി
ആയിൽ ല്ലോ ക്കയാ ഇതിപ്പം ഏഹ് ഈ സ്ത്രീ ഇതിനെ തന്നപ്പോത്തേനെ സ്ത്രീധനം തന്നപ്പോത്തേനെ ആ ഇത് സ്ഥലം തന്നായിരുന്നേ അപ്പൊ അതിന്റെ അവടെ അവിടെ വീടൊന്നും വെ ക്കത്തില്ലേപ്പ ഞാനിപ്പോ ഹസ്ബൻഡ് വീട്ടിലല്ലേ താമസിക്കുന്നെ അപ്പൊ അങ്ങനെ ഭാവില് വല്ലോം വെച്ചെങ്കിലോ എന്ന് വെച്ചോണ്ട് അത് അവിടെ ഇട്ടിട്ടുണ്ട്. ആഹ് അങ്ങനെ പതിനൊന്ന് പന്ത്രണ്ട് സെന്റ് സ്ഥലം ഉണ്ട്.
ആഹ് ആ അയിലെങ്ങനാ മരങ്ങളൊക്കെ ഇണ്ടോ ചക്
അമ്മയൊക്കെ ഇങ്ങനെ വെച്ചു പിടിപ്പി പ്പിച്ചിട്ടുണ്ട് കറ്റാർ വാഴ കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ ഇങ്ങനെ പച്ചേ പൂ നി റൊ പൂവൊക്കെ വെച്ച്പിടിപ്പിച്ചിണ്ട് പൂ പൂവിന്റൊക്കെ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് ഉം പിന്നെ പിന്നെ അങ്ങനെ പോന്നു
അത്ങ്ങളെ പേരില് തന്നെലേ
അതെ അതെ പിന്നെ ഏഹ് പറമ്പിലോട്ടൊക്കെ ഇറങ്ങി എന്തേലൊക്കെ പ ചെയ്യോ വെല്ലോം നടുവോങ്ങനൊക്കെ ചെയ്യുവോ പറമ്പിലോ ആ പറമ്പിലോട്ടൊക്കെ ഇറങ്ങിയെ എന്തേലൊക്കെ നടുവോക്കെ ചെയ്യോന്ന് പ
നടാൻ നടാനൊക്കെ നടും പക്ഷെ അത് കോയോ ആരെങ്കിലൊക്കെ കൊത്തിക്കൊണ്ടോയ്
അയ്യോ ആ ഹ ഹ അതാണ് പ്രശ്നം ആ പിന്നെ വീട്ടിൽ കോഴിയൊക്കെ ഉണ്ടോ വീട്ടിൽ കിളികളോ അങ്ങനെ എന്തെലക്കൊഒണ്ടോ?
കോഴി ഇണ്ടായിരുന്നു ക്കെ ചത്തു പോയി
അയ്യോ ആ ഹാ ഹാ ഹാ
താനെ മറ്റേ ചൂട് കൂടിയപ്പോ
അതെയതെ ആഹാ ഹ ഹാ ഹാ പിന്നെ ആ പട്ടിയൊക്കെ ഉണ്ടോ പട്ടിയോ അങ്ങനെ എന്തേലും പട്ടി ആ ഇവിടെ ഉണ്ട് ഒരൊ തിനെ മേടിച്ചായിരുന്നു തരൂ ആ അയ്യോ ഉം ല്ലെസാപ്പ് അസംന്ന് പറയും കുഞ്ഞ് അധികം വളരത്തില്ല ഒരു കുഞ്ഞുര് ഇനം പട്ടി ഏ